ഹലോ
എന്തൊക്കെയുണ്ട് അർത്താനം?
നല്ല വർത്താനം. അങ്ങനെ പോകുന്നു നിങ്ങെളെന്താ ചെയ്യുന്നേ?
ഞങ്ങെള് ഇവെടെ ഇപ്പ പണി ജോലികളൊക്കെ കഴിഞ്ഞിവിടെയിങ്ങെനെ ഇരിക്കുകയാണ്.
അതെ. നിങ്ങെക്ക് ഡ്രൈവിംഗ് അറിയോ?
ഡ്രൈവിംഗ് ഞാൻ സ്കൂട്ടി ഓട്ടും.
അതെ. എനിക്ക് ഡ്രൈവിങ്
വേറൊന്നും ഓട്ടൂല്ല. ന് കാറ് പഠിക്കണന്നൊക്കെയൊണ്ട്.
എനിക്ക് ഡ്രൈവിംഗാണ ഭയങ്കര ഇഷ്ട വാണ്. കാരണം. നമക്കിപ്പോ എവിടേക്ക് പോകാനായാലും നമ്മെള് ആരെയും ആശ്രയി ക്കെണ്ടല്ലോ ഡ്രൈവിങ് പഠിച്ചാല്. പക്ഷെ എനിക്ക് ഭയങ്കരേ.
ഇൻട്രസ്റ്റാ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ഉണ്ടേ നമ്ക്ക് പഠിക്കാലോ. ഓ പേടി പാടില്ലേ. ഈ നമ്മെളെ ഡ്രൈവിങ്ങിന് പേടിയേ പാടില്ല. പേടിണ്ടായി നമ്മളെപ്പഴും. പഠിക്കാൻ നമ്മെക്ക് കഴിയൂല.
അതെ
ഞാന് എനിക്കും ആദ്യൊക്കെ പേടയന്നു. പിന്നെ പിന്നെയെടുത്ത് എടുത്ത് ശീലായി. ഇപ്പ ഞാനിമോ. മക്കളെ സ്കൂളിൽ കൊണ്ടേക്കാനു. സ്കൂള് കൊണ്ടാക്കാനും കൊണ്ടരാനൊക്കെയെ ഒരാള് വേണം. അപ്പൊ പിന്നെ പഠിക്കെല്. നിർബന്ധമായിട്ട്. ഞാൻ സ്കൂട്ടിയോട്ടി ലൈസെൻസെക്കെ എടുത്തിപ്പം സ്വന്തമായിട്ട് ഓടും.
എന്താ സ്കൂൾക്ക് പോകുന്നത് ഇതിലാണല്ലോ. ബസ്സിലാണല്ലോ. അപ്പോ ഞാൻ എപ്പ് പ്പളും ചിന്തിക്കാറുണ്ട് ഒരു സ്കൂട്ടി എന്തേലും പഠിച്ച് കിട്ടിയാല് ഇൻ ഇതാണല്ലോ. പക്ഷേ വേറെ വ ണ്ടിക്കെ വെരുമ്പം എനിക്ക് ഭയങ്കര പേടിയാണ്. എന്റെ ഹസ്ബൻഡ്. എപ്പഴും പറയും ഒരു വണ്ടി പഠിച്ചാല്, ഇനിയിപ്പോ ഞമ്മെള് എനിക്ക് പറഞ്ഞാ ബസ്സില് പോകാനു ഭയങ്കര. പേടിയാണ്. ഇങ്ങെനെ സ് റ്റോപ്പുകൾ അറിയില്ല. അങ്ങനെ ഞാനയങ്ങനെ പൊറത്തേക്ക് അങ്ങനെ ഒറ്റയ്ക്ക് പോയോണ്ട് ചെയ്യല്. എല്ലാത്തിനും ഈ ബർ ത്താവിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളാ ഞാന്. അപ്പം ഇൻക്കൊക്കെ ഡ്രൈവി ങ് പഠിക്കെല് എന്തായാലും ഒരു നിർബന്ധയായിട്ടൊള്ള കാര്യന്നാണോ. നമ്മെക്ക് ബസ്സിലും കാര്യത്തിലു ന്നും പോകും വേണ്ടല്ലോ. ഇപ്പ എല്ലാടു ത്തുക്ക് പോകണെങ്കിലും ഹസ്ബൻഡിന്റെ സമ്മതം ഓൽക്കും ആകണം. കാരണം ഓലേ.
അവെരെ കാ അതെ. അവരെ കാത്തു നിക്കേണ്ടയൊരു അവസ്ഥയാണ്. ഇതിപ്പോ നമ്മ ക്ക് ത് ഞാനിപ്പ പഠിക്കാനും പോണ്‌ണ്ട് സ്കൂട്ടി പഠിച്ചാലെയാണ് പഠിക്കാനെക്കെ എറങ്ങിയത്.
അതെ ഫൈനാൻസ്ഞമ്മളിപ്പോ ഈ എനിക്ക് തോന്നുന്നു ഈ മറ്റേ ഡ്രൈവിങ് പഠിപ്പിക്കുന്ന സ്ഥലങ്ങഉ ുണ്ടല്ലോ അവിടെ പോയി ഡ്രൈവി പഠി ക്ക്ണാട്ടിലും നല്ലത് നമ്മളെ വീട്ട ട്ടിൽ തന്നെ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടിൊക്കെ സെക്കൻ് ഹാൻഡ് വണ്ടിയൊക്ക ഉണ്ടുണ്ടെങ്കിപഠി ക്കായിരിക്കുംല്ലെ നല്ലെ പക്ഷെ ഇൻക്ക് ആദ്യം ഒരു ഉൾഭയാണ് അത് മാറണം
ആഹ് ഉൾഭയണ്ടായിട്ട് കാര്യല്ല ഉൾഭായ ണ്ടായ മമക്ക്പഠിക്ക ക്കാൻ കഴൂല അപ്പൊ നമ്മള് അതിനനുസരിച്ച് നിൽക്കണം
അതെ അപ്പൊ നമുക്ക് ഡ്രൈവിംഗ്ങ് തൊക്കെ സ്ത്രീകൾക്ക് അറിണത് ഏറ്റവും നല്ലൊരു കാര്യമാണ് നമുക്ക് എന്ത് നമ്മളൊക്കെ എന്തിന് വേണങ്കിലും നമുക്ക് പുറത്ത് പോണെങ്കിലും
അതെ ഇപ്പൊ നമ്മള്ന്ന് പറഞ്ഞാല് നമ്മള് അതിനനുസരിച്ച്
ഉള്ള ഒരു ജീവിത ശൈലിയാാണല്ലൊപ്പോ നമമക്കുള്ളത് പണ്ടുള്ളോൽക്കന്ന് പറഞ്ഞാല് അങ്ങനെ വാ ഹനങ്ങൾപ്പോ ആരും സ്ത്രീകൾ പ്രത്യേകിച്ച് പണ്ടൊ കാലത്തൊന്നും വണ്ടി ഓടിക്കില്ലായിരുന്നല്ലോ സ്ത്രീകൾക്ക് വണ്ടില്ലായിരുന്നല്ലോ ഇപ്പോഴ ണല്ലോ എല്ലാ സ്ത്രീകളും ഇപ്പംന്ന് പറഞ്ഞാല് ആണുങ്ങള് ഓടിക്കുന്ന ഒരുവിധം എല്ലാ വണ്ടി ലോറി പോലും ഓട്ടുന്ന പെണ് ങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അത്രത്തോളം സ്ത്രീകൾ വളർന്ന്
പണ്ട്ന്ന് പറഞ്ഞ കാലത്ത്ന്ന് പറഞ്ഞാല് സ്ത്രീകൾക്ക് വണ്ടിനെ കുറച്ച് ഒരു എ ബി സി ഡി അറിയില്ലായിരുന്നു
അതെ
ഇ ഇപ്പോ എന്ന് പറഞ്ഞാല് എല്ലാ സ്ത്രീകളും ഞാൻ ഒരുവിധം എനിക്കറിയപ്പെടുന്ന എല്ലാ സ്ത്രീകളും വണ്ടി ഓടിക്കുന്നവരാണ് അപ്പം അത് എന്തായാലും ഒരു നല്ല കാര്യമാണല്ലോ
അതെ
ഏ് പണ്ട് കാലത്തൊക്കെന്ന് പറഞ്ഞാല് ഇങ്ങനെ ബസ്സിലും ഓട്ടോയിലും മാത്രം പോകുന്ന രു കാലഘട്ടായിരുന്നല്ലോ ഇപ്പന്ന് പറഞ്ഞാൽ സ്വന്തം വണ്ടില്ലെങ്കിൽ ഒരു നാണക്കേട് വരെ ആവല തുടങ്ങി സ്ത്രീകൾക്ക് അപ്പൊ ഇങ്ങനെ ഓര്ത്തരും ഓടിച്ചു കാണുമ്പോ ഭയങ്കര ആഗ്രഹമാണ് ഒരു വണ്ടി പഠിക്കണം ന്നുള്ളത്
ഏ
പിന്നെ ഈ ലൈസൻസ് കാര്യങ്ങളൊക്കെ എടുക്കും വേണല്ലെ അല്ലെങ്കില് എന്ത് കണ്ട്ന്നാ അതെ ഇന്നാ നമ്മക്ക് എവട്
എവിടക്കും പോകാം എൻക്ക് അതുപോലെ ഈ ഹെൽമെറ്റ് ട്ടി വെച്ചിട്ട് ഓട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടേയിന്നു
അതെ അത് ഇട്ട് ശീലായ പിന്നെ കൊഴപ്പണ്ടാവൂല്ലാ ഇപ്പ എത്രോ ആക്സിഡന്റുകളൊക്കെ കൂടുതലും വേഗം തലക്ക് പറ്റുന്നത് നമ്മള് ഹെൽമെറ്റ് റ്റ് ഉപയോഗിക്കാതെ വണ്ടി ഓടിക്കുന്നതാണല്ലോ അപ്പൊ ഹെൽമെറ്റും
റോട്ടിലേക്ക് എറങ്ങെ ചെയ്യര്
ആഹ് അതെ ഹെൽമെറ്റും ലൈസൻസും നിർബന്ധാണ്ല്ലേ
അതെ അതെ
ഞാൻ ഇങ്ങനെ കേട്ട്ണ്ട് മറ്റേ ഇലക്ട്രിക് സ്കൂട്ടറിനൊന്നും ഹെൽമെറ്റും വേണ്ടാ
അതെ അതെ അതെ
ഇതും വേണ്ടാ ലൈസൻസും വേണ്ടാന്ന് അപ്പൊ ഇപ്പോന്ന് പറഞ്ഞാ
പിന്നെന്ന് വെച്ചാ നമ്മളെ സേഫ്റ്റി നമ്മളെ സേഫ്റ്റിക്ക്
ത്തൻസരിച്ച് ഞമ്മക്ക് അതെ പിന്നെ അതല്ല ഞമ്മടെ ഈ ശാസ്ത്രത്തിന്റെ വളർച്ചയാണ് ഇപ്പോ അതുപോലെയുള്ള ഓരോ വാഹനങ്ങള് കണ്ടുപിടിച്ചിക്കണല്ലോ
അതെ
ഏഹ് ഇപ്പോ എല്ലാവര്ക്കും ലൈസൻസ് എടുക്കണം ഇന്നോ അങ്ങനൊന്നും കയ്യണന്നില്ലല്ലോ ചെലർക്ക് എന്താ പറയാ നല്ലോ പഠിച്ച ആൾക്കാരായിക്കും പക്ഷെ ലൈസൻസ് എടുക്കാൻ അവിടക്ക് പോകുമ്പോ ഒരു പേടിയും കാരണം ഞമ്മളത് ഫ്ലോപ്പ് ആയി പോവല്ണ്ടല്ലോ
ഞമ്മള് ആഹ് അതിന്റെ ഓഫീസർമാര് ഞമ്മളെ മുന്നിൽ നിന്ന് നിക്കുവല്ലോ അവരുടെ മുന്നി വെച്ചിട്ടാണ് നമ്മള് ഓട്ടി കാണിക്കേണ്ടത്
അതെ അപ്പൊ അങ്ങത്തെവർക്കൊക്കെ ഇങ്ങനത്തെ വണ്ടി എടുത്താലേ ലൈ ക്സ് സ്കൂട്ടറും കാര്യങ്ങളും എടുത്താല് നല്ല സുഖമായിരിക്കുവല്ലോ നമുക്ക് എവിടെ വേണെങ്കിലും പോകും ചെയ്യാ
സ്കൂട്ടി എനിക്ക് പേടിയാന്ന് വെച്ചാല് ഒരുപാട് വണ്ടികൾണ്ടല്ലോ കത്തിയത്
അ അതെ
ഒരു പ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി കത്തിന്നൊക്കെ പറഞ്ഞിട്ട് ഇമ്മക്ക് ഒരുപാട് കേട്ടിട്ടുണ്ടല്ലോ
അതെ അയിന് നല്ല സ് സേഫ്റ്റി വേണട്ടോ ഇപ്പമ്മള് എൽ ഡ്രെസ്സ് കോട്ട്ണ്ടെങ്കിലും നല്ലോ നോക്കി കണ്ടെ എടുക്കാൻ പാടുള്ളൂ പിന്നെ ഏഹ് പെട്രോൾ വണ്ടിൻ്റെ കാട്ടിലും ഒന്നൂടി നല്ലത് കറന്റ് വണ്ടിയാണോന്ന് ചോദിച്ചാല് ഈ പെട്രോളിന്റെ ഇങ്ങനെ ഇപ്പ വെല കൂടി വരുന്ന സാഹചര്യത്തില് അതെ നമ്മക്കിങ്ങനെ എലക്ട്രിക്കും പിന്നെ അങ്ങൻത്തൊക്കെ ഞമ്മക്ക് തെരഞ്ഞെടുക്കാം കറന്റ് വണ്ടിയൊക്കെ തെരഞ്ഞെടുക്കാം പക്ഷെ ഈ കറണ്ട് വണ്ടിയൊക്കെ ഉപയോഗിക്കുമ്പോ നല്ല സേഫ്റ്റി വേണം പിന്നെ ഈ കയറ്റ് കേറുമ്പോ ഇത് വലിവിന് കൊറച്ചൊരു
ബുദ്ധിമുട്ട്ണ്ട് തോന്നാണ് എനിക്ക് ഇന്റെ ഒരു സ് സ ഇതാണ്ട്ടാ ഞാൻ പറയണെ ഇൻക്ക് ഏഹ് എഹ് നല്ലത് ഇൻക്ക് തോന്നിയസാ തോന്നിയ പെട്രോൾ വണ്ടി തന്നെയാട്ടോ അതെ
ഹെൽമെറ്റും കാര്യവും ലൈസൻസും ഒക്കെ ഇള്ള വണ്ടിയെടുക്കുന്ന തന്നെ ആയിരിക്കും നല്ലത് ഇപ്പൊന്ന് പറഞ്ഞാ പിന്നെ ഈ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ഒരു കാര്യാണ്ന്ന് വെച്ചാല് ഈ പ്രായാവണേന്റെ മുന്നേ കുട്ടികള് പതിനെട്ട് വയസ്സി ൻ്റെക്കെ തായെള്ള കുട്ടികൾ എത്രോ ആൾക്കാരുണ്ടല്ലോ ഹെൽമെറ്റ് ലൈസൻസ് ഇല്ലതെ പെട്രോൾ വണ്ടിയും ഡീസൽ വണ്ടിയിലും പോകുന്നുണ്ടല്ലോ അവർക്ക് ഒരു പക്ഷേല ഇലക്ട്രിക് സ്കൂട്ടർ എടുത്തൽ ഒന്നുകൂടി നന്നായിരിക്കും
നന്നായിരിക്കും അതെ തീർച്ചയായിട്ടും
എന്തറിയോ ഇപ്പൊ പിന്നെ റോഡിലും എല്ലോടത്തും ഇപ്പൊ ക്യാമറയും കാര്യങ്ങള ഉള്ളത് കൊണ്ടേ ഇപ്പൊ കൊറ മാറിട്ടുണ്ട് കേട്ടോ ആൾക്കാര് ഒരു ഭയം ഉണ്ട് ഭയം കൊണ്ട് വെക്കുന്നവരുണ്ട് കേട്ടോ ഹെൽമെറ്റൊക്കെ പക്ഷെ നമ്മളെ എപ്പോഴും ചിന്തിക്കണം നമുക്ക് ആവശ്യണം
അതെ
നമ്മുടെ ആവശ്യത്തിനാണ് അവർ പറയുന്നത് നമുക്കൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയാണ് അവർ പറയുന്നത് പക്ഷെ നമ്മള അങ്ങനെ ചിന്തിക്കുന്നില്ല നമ്മള് നമ്മള മുടി കേടു വരും നമ്മളൊരു ഇതിന് വേണ്ടിയാണ് നമ്മളത് വെക്കാതെ നിൽക്കുന്നത്
അതെ അതെ
അപ്പൾ അങ്ങനെയൊക്കെയ ഉള്ള സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു എലക്ട്രിക് സ്കൂട്ടർ ആയിരിക്കും നല്ലത് പിന്നെ ഞാൻ എല്ലാ എപ്പോഴും എല്ലാരോടും പറയല് ഹെൽമെറ്റ് ലൈസൻസ് ഒക്കെ കൊണ്ട പോകാൻ പാടുള്ളൂ എന്നാണ് കാരണം നമ്മള് നമ്മളെ ഭംഗിയും കാര്യങ്ങളും നമ്മള് മുടി സ്ട്രൈറ്റ് ചെയ്തത് പോകുമോ മറ്റേതാകുമ്പോ എന്ന് വിചാരിച്ച് നിന്നാൽ ഒരു അപകടം പറ്റിയാല് ആദ്യം പറ്റുന്നത് തലക്ക ആായിരിക്കും തലക്കൊക്കെ പറ്റിയാൽ നമുക്ക് ഒരു രക്ഷയില്ല
അതെ
പിന്നെ നമക്ക് തോന്നും അത് വെച്ചാമായിരുന്നു എന്ന്ല്ലേ അപ്പൊ
ഹെൽമെറ്റ് നമ്മളിപ്പ ഇനി ഹെൽമെറ്റ് കൈ എടുത്താലും നമ്മൾ തലേ വെക്കൂ ലല്ലോ ഹെൽമെറ്റ് നമ്മളവിടെ കയ്യിൽ പിടിക്കു കോ അതിൽ മുന്നിലടിൽ വെക്കാതെ ഹെൽമെറ്റ് വെക്കാൻ ഭയങ്കര മടി ടിള്ളവരാണ് മലയാളികൾ
അതെ ആദ്യം ഫസ്റ്റ് എന്താ ഓട്ടുന്ന ആക്ക് മാത്രമായിരുന്നല്ലോ ഹെൽമെറ്റ് പറഞ്ഞിരുന്ന ഇപ്പം സ്ത്രീകൾക്കും കുട്ടികൾക്കു ഒക്കെ വേണമല്ലോ അതുകൊണ്ട് എന്തായാലും നല്ലൊരു കാര്യമാണ്
ആഹ അതൊരു ഉപകാരമാണ്
അതെ ഇപ്പ നമ്മളിപ്പോ അപകടം പറ്റുമ്പോൾ മുന്നിലുള്ള ആൾക്ക് മാത്രം പറ്റുക എന്നുള്ളില്ലല്ലോ ബേക്കിലുള്ള ആളുകൾക്കാണ് കൂടുതൽ തെറിച്ചു പോവുക അങ്ങനെ ഉണ്ടാവവാണെന്നുണ്ടെങ്കില് നമുക്ക് വേഗം ഹെൽമെറ്റ് ഉണ്ടായാ രക്ഷപ്പെടും പിന്നെ എപ്പോഴും വണ്ടിന്റെ പുക പരിശോധിക്കുക അതുപോലെ ബ്രേക്ക് ചെക്ക് ചെയ്യാം അങ്ങനത്തെുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് കുറെ അപകടങ്ങൾ
ഒരു ഒരുപാട് അപകടം ഒഴിവാക്കാൻ പറ്റും അതുപോലെ വണ്ടി പഞ്ചർ ആകാൻ അഴിഞ്ഞ് വണ്ടി വണ്ടി എടുക്കണമുന്നേ നമ്മള് ടയറുകളൊക്ക ഒന്ന് നോക്കുന്നു അതേ ടയറൊക്കെ നോ അതുപോലെ ഇപ്പൊ കണ്ടിട്ടില്ലേ ഈ പാമ്പ് വന്ന് ഇരിക്കണ്ട് ഈ സ്കൂട്ടിന്റെ ഇവിടെ ഉണ്ടല്ലോ ഒരു അറ അതെ അതൊക്കെ നമ്മള് ആദ്യം ഇരിക്കണതിന് മുന്നേ നമ്മള് വണ്ടിയൊപ്പ ഇന്ന് ചെക്ക് ചെയ്യാ
അതെ ഇപ്പം ഇനി ഇൻ്റെ ഒരു കാര്യംണന്ന് വെച്ചാല് ഞാൻ ഇതുപോലെ ഇങ്ങനെ ഒരു പി എസ് സി എഴുതാൻ പോയിനി
ഓ
അപ്പൊ വണ്ടി പകുതി വെച്ച് ചക്രത്തിന്റെ ഇത് പൊട്ടി ചക്രം പൊട്ടി
അതെ അതാ പറഞ്ഞത് നമ്മള് വണ്ടി എടുക്കണേ മുന്നേ വണ്ടി ഒന്ന് ചക്രംന്നൊക്കെ നോക്കണത് നല്ലതായിരിക്കും. കാരണം നമ്മള് അതെ എക്സാം ആണ്ട് പോയിലേ അതെ ഉം അതെ ഒരു വർഷത്തെ എഫേർട്ടാണ്ട് പോവല്ലേ.
അതുകൊണ്ടൊക്കെയാണ് ഇൻക്ക് വണ്ടി പഠിക്കണം ന്നും അങ്ങനെക്കെ ഒരു താല്പര്യം തൊടങ്ങിയത്. അപ്പ നമ്മൾ അത്രേം കാലം പഠിച്ചതൊക്കെ വെറുതയായി പോയില്ലേ ഒരു നിമിഷം കൊണ്ട് അഹ് ഇഞ്ഞിപ്പം ഞങ്ങൾക്ക് ആദ്യേ നോക്കിക്കാണുന്ന്ണ്ടെങ്കി ഈ സംഭവം പറ്റൂലേനല്ലോ.
അതെ അതെ പിന്നെന്ന് വെച്ചാല് നമ്മള് ശ്രദ്ധിക്കാ. പിന്നെ ഇപ്പത്തെ കാലത്ത് ഒരു വണ്ടിണ്ട വണ്ടി സ്വന്തം വണ്ടിയാണല്ലോ എല്ലാവർക്കും ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മള് അതിന് ഇത്
നമുക്ക് സൂക്ഷിച്ചാ ദുഃഖിക്കേണ്ടാന്ന് പറയേ.
അതെ നമ്മള് നമ്മളുടെ ആവശ്യങ്ങൾക്കൊന്നും ഒരാള ആശ്രയിക്കേണ്ട ആവശ്യം ഇല്ലല്ലോ നമ്മള്. മറ്റേ ആം ഹസ്ബൻഡമാർ ക്കന്നാ ജോലില്ലാത്തന്ന് വെച്ചാ അതുവരെ നമ്മ കാത്ത്ക്കേണ്ട ഒര അവസ്ഥയാണല്ലോ.
അതെ പിന്നെ നമുക്ക് ഇഞ്ഞിപ്പം എന്തെങ്കി ജോലിയാണെങ്കിലോ ജോലിക്ക് പോകാനോ എന്തിന് എന്തിനും പറയുന്ന നമുക്കിപ്പോ ഒരു വീട്ടിലിപ്പോ കറി വെക്ക ഒരു തക്കാളി ഇല്ലെങ്കില ഇപ്പം പോയി നമുക്ക് വങ്ങാം ഇതേ നമ ക്കോല് വരോളം കാത്ത് നിക്കണം ഡ്രൈവിംഗും കാര്യം പഠിച്ചിട്ടില്ലാന്ന്ണ്ടെങ്കിൽ അപ്പോ സ്ത്രീകള എല്ലാവരും ഡ്രൈവിങ്ങിലേക്ക് എത്തണം എന്നാണ് ഇൻക്ക് തോന്ന്ണേ. പക്ഷെ നമ്മളെ പേടി നമ്മള് കൊർച്ചും സമ തിലേക്ക് എറങ്ങി നിന്നാ ചെൽപ്പം പേടീന്ന് കൊർച്ചൊക്കെ ഒരു മാറ്റണ്ടാവും.
അതങ്ങനെ തന്നെ ന്നാ ശരി.